എന്തായി ഹലോ
ഹലോ ആ ഇപ്പൊ കേൾക്കാം
ആഹ മഴയൊക്കെ മാറിയോ
ആഹ് ഇപ്പ ഇച്ചിരി ചെറിയ കുറവുണ്ട് രാത്രി എന്തായിരിക്കുംന്നറിയില്ല
അതെ അതെ ഈ മഴ പെയ്യുന്നോണ്ട്
അതെ
നമുക്ക് അത്രയും പേടിക്കണം നല്ല ഐശ്വര്യവാ മിറ്റം ത്തന്നെ
സത്യം ആഹ നമുക്ക് ഇറങ്ങി നമുക്ക്മാ മഴ വന്ന രക്ഷയില്ല കൊട പിടിച്ചാലും നനയും കൊട പിടിച്ചില്ലേലും നനയുമെന്ന് പറഞ്ഞു ലോരുടെ പോലെ അവസ്ഥ അതു അ ല്ല ഭയങ്കര കഷ്ടപ്പാടാ മഴ വന്നാ ആർക്കെല്ലാം മുൻ വെയിലുണ്ടായ ഇത്രയില്ല
അതെ
നക്ക എന്തെങ്കിലുംഉം അതിന് വേണ്ടി ഒന്ന് കൊടെങ്കിലും പിടിച്ചാത്ത കണല് മതി നമുക്ക് എങ്ങനെയെങ്കിലും മഴ മനുഷ്യ പക്ഷ അത് ഭയങ്കര ഭയങ്കര ഇപ്പ പേടിയാ മഴ പണ്ട് നമ്മ മഴ ആസ്വദിച്ചിട്ടെങ്കി ഇപ്പം ഇപ്പ മഴന്ന് പറയുമ്പോ ഭയങ്കര ദുരന്തങ്ങളാണ് മനസ്സൽ ഓടി വന്നത്.
അതെ അതെ അത് മാത്രല്ല ഈ മി റ്റത്തെ ഒരു മരന്നിപ്പുണ്ടായിന് അതിന്റെയെല്ലാം കരിയിലകളൊക്കെ വീഴുമ്പോഴേ മഴ പെയ്താ അത് നീങ്ങത്തൂല്ല തൂത്താല് ആ ഒട്ടിപ്പിടിച്ചു കിടക്കുന്ന കൊണ്ട് പരി സരം നമുക്കങ്ങ് നമുക്ക് എന്തോ ഒരു വല്ലാത്ത ഇതാ തോന്നുന്നത് അന്നേരം.
ആഹ്.. അടിച്ചിട്ടും അടിച്ചിട്ടും പോരത്തും ഇല്ല പിന്നെ വന്ന് കിട ക്കും കാറ്റ് വരുമ്പോത്തേക്കും ഒരു വൃത്തികേടായി കിടക്കും വീടൊക്കെ
അതെ അതെ നമുക്ക് തൂക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പരിസരം വെറുംമുഷി ഞല്ലേ കിടക്കുന്നെ.
അതെ ഒന്ന് ആ ഒന്നമതേ കാര്യം ഡ്രസ്സോന്നും ഒണങ്ങാതെ അതന്നെ വലിച്ച് വീട് മുഴുവൻ ഇണ്ടാവും. മഴ വന്ന അകത് എല്ലാ അകത് ത്തായിരിക്കും... അതിന്റെ മുഷിപ്പ് വേറെ പൊറത്തെ ഇതിന്റെ മുഷിപ്പ് ശരിക്കൊന്നും മഴന്ന് പറഞ്ഞാ ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക്.. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. ഉം.
അതും തോരാതെ പെയ്യുന്ന മഴെന്ന്.. ഇല്യോ തോ
ആഹ് നിന്ന് പെയ്യുന്ന മാതിരി. പ്രാന്ത് പിടിക്കും. ഇപ്പഴാണെങ്കിന്ന് വെച്ചാ വന്ന് വരുന്ന മഴന്ന് വെച്ച ഒരിലോട് വെള്ളോം കൊണ്ടാ വരുന്നേ ഇനെ കട്ടിക്ക് കട്ടിക്ക് പെയ്ത് വെള്ളം നെറയ.. ഒരു അഞ്ച് മിനിറ്റ് പെയ്യണത് അങ്ങനത്തെ മഴയയിരിക്കും
അതെ അതെ ശരി ഇപ്പ ആണെങ്കി ആഹ് അതെ. ഇപ്പൊ ഒരു ചെറിയ വെയില് ഇപ്പൊ ഒരു ചെറിയ വെയില് തോന്നുവാ. ആ സമയം നമ്മൾ പെരെ അടുക്കളെന്ന് വെളിയിലോട്ട് നോക്കുമ്പോഴത്തെ മഴ ചാറിക്കഴിഞ്ഞു.
അതെ പണ്ടാണെങ്കി നമുക്ക് ആ വെയില് വന്ന് ആ തുണിയിച്ച് കുറച്ചും കൂടി ന്നൊന്നും വെയിലൊള്ളിക്കാന്നും പറഞ്ഞ് ഇടാനൊള്ളരു ടൈമെങ്കിലും തരുആയിരുന്നു. നമ്മുടെ പ്രകൃതി ഇവിടുത്തെ പ്രകൃതിന്ന് വെച്ചാ നിങ്ങളങ്ങനെ അങ്ങാട് ഉണ്ടാക്കിടത്തോള മതീന്ന്.. ഞാനെന്ത് വിചാ അതെ ഇവിടെ നടക്കത്തുള്ളൂന്ന് പറയണ പോലെ... കാരണന്ന് വെച്ച നമ്മള് തന്നെ അതിന് കുറ്റ കാര് പറഞ്ഞിട്ട് കാര്യല്ല.. നമ്മള് നമ്മുടെ പ്രകൃതിയെ എത്ര നശിപ്പിക്കുന്നുവോ പ്രകൃതി അതിടത്തോളം നമുക് രോഷം നമുക്ക് തരും അത് തരുന്നത് നമ്മ കൊടുക്ക് പ്രകൃതിയെ കാണിക്കുന്നതിനെ ക്കാളും ഭയങ്കര മോഷൊയിരിക്കും പ്രകൃതി നമുക്ക് തരുന്നത്.
അതെ അതെ ശെരിയ ഒള്ള മരങ്ങളെല്ലാം ആഹ് ഒള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് ആ അതെ.
വീട് വെക്കണ പോട്ടെ ഫ്ലാറ്റും കാര്യങ്ങളും അത് കൂടാതെ ഈ ആ പുരോഗമനം നല്ലതാ. പക്ഷെ എല്ലാം നിലനിർത്തിക്കൊണ്ട് അതൊരു പുരോഗമനക്കും അപ്പോ അത് കാണാൻ ചിലപ്പോ ഒരു ഭംഗിയാരിക്കും നമുക്ക്. അല്ലെൽ നമുക്ക് അതിലൊരു
നല്ലൊരു ഫീലിംങായിരിക്കും അല്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു നല്ലതായിരിക്കും. കുളിർമയായിരിക്കും. പക്ഷെ എല്ലാം നശിപ്പിച്ച് ചെയ്യുമ്പോത്തേക്കും അതിനൊരു ഫലം കിട്ടത്തില്ല. എന്ന് പറയണ പോലെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക്. പിന്നല്ലാതെ.. പിന്നെ നമ്മളോരാള് വിചാര മാത്രം വിചാരിച്ചിട്ട് കാര്യോം ഇല്ല. നന്നാക്കാൻ വിചാരിച് എന്നാ നമ്മള് ഈ ലോകത്തിലുള്ള ഒരു എ നയൻ ഒര് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരേ പോലെ നിന്നാലേ നാട് നന്നാവത്തൊള്ളൂ.
അതെ ശരിയാ. അതുപോലുള്ള മഴയാണ് ഇപ്പ നമുക്ക് പണി തന്നോണ്ടിരിക്കുന്നെ.
അതേ
അത് കുട്ടികളെ അങ്ങോട്ട് സ്കൂളിലോട്ട് വിടുമ്പോഴായിരിക്കും മഴ പെയ്യുന്നെ.
ആ അതാണ് വെഷമം.
അതാ
ണ് പോരുമ്പോ പിന്നേം പ്രശ്നം ഇല്ല വീട്ടിലേക്ക് പോകുമ്പോ ഉള്ള പണി.
ആ തിരിച്ച് വരുന്നണം വരെ നമ്മള് കാത്തിരിക്കുവല്ലേ മഴ എന്നാ ഇ പിള്ളാരൊക്കെ മഴക്കോട്ടൊന്നും കൊ കൊണ്ട് പോകുവോ അതും ഇല്ല നനഞ്ഞൂറ്റി ആയിരിക്കും വരുന്നത്. ഇപ്പഴത്തെ മഴയൊക്കെ ആവുമ്പോ ഉള്ള അസുഖങ്ങളോ ഉള്ള പനിയും പിന്നെ പനി പിടിച്ചാ പിന്നെ ക്ലാസിൽ ഇരുത്തത്തില്ല ടീച്ചർ പറയും വരണ്ടാന്ന് പറയും.
അ അതെ അത് ശരിയാ പക്ഷെ അത് അതും ഒരു ബുദ്ധിമുട്ട് ത ന്നെയാ അവ അവർക്കും ബുദ്ധിമുട്ടാണ് കാരണം എന്താന്ന് വെച്ചാ ഇപ്പോ പിള്ളേര് എന്തോരോ ക്ലാസ്സില് ഒരാള് വന്നാ പി ന്നെ തുടർച്ചയായ ഓരോ ഓരോ ഓരോ പിള്ളേര് വരും പിള്ളേർക്ക് വരും അതുകൊണ്ടാ അവര് പറയുന്നേ വരണ്ടാന്ന് ഇവിടെ എല്ലാ സ്കൂളിലും അതെ മാം ഇവിടെ മോളുടെ സ്കൂലാണെങ്കിലും അതേ എന്തെങ്കിലും വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ചുമയോ തുമ്മലോ അല്ലെ ങ്കിൽ ഒന്നും വിടാതിരിക്കണതാ ഏറ്റവും നല്ലത് അതെന്താന്ന് വെച്ചാ ഒരാള് അവിടെ കെടന്നാൽ ബാക്കിയൊള്ളവർക്ക് എല്ലാർക്കും കിടക്കേണ്ട വരും വരാതിരുന്നാ പിന്നെ അത്രയും നല്ലതാ
ആന്നാന്ന് ഞാനവിടെ മോന് പനിയായ ഞാൻ വിടത്തില്ല കാരണം വല്ല്യ പനി ഇച്ചിരി ചെറുതായിട്ടൊക്കെ ഒരു തുമ്മലോ ചീറ്റലോ ഒക്കെ ആണേൽ കുഴപ്പമില്ല ഇത് കടുക്കുവല്ലോ പിന്നെ പോവാൻ വയ്യാത്ത അവസ്ഥയാവുമ്പോ നമ്മള് വിടാ അതേ സമയം ചില രക്ഷകർത്താക്കള് അങ്ങ് വിടും കേട്ടോ അപ്പ ത്തേനും ഈ കുഞ്ഞുങ്ങക്ക് അടുത്തിരിക്കുന്നവർക്ക്‌ കൂടെ അത് പനിയായി പിന്നെ പോവാൻ പറ്റത്തില്ലേ തീരെ അല്ല അവരത് ശ്രദ്ധിക്കത്തു ആ ഹലോ കേൾക്കാമോ
ആ ചേച്ചി
ആ കേൾക്കാവോ
ആ
ആ ആ ആ പറ ആ
അതുകൊണ്ടാ ആ ഇപ്പോ ഇനി കുട്ടികളെ വിട്ടാലും പ്രെശനവാ ഇവിടെ ഇവിടെ ഏതെങ്കിലും കുറച്ച് ചെറിയൊരു ഇതുണ്ടെങ്കിലും ഞാ ൻ ഇവിടെ വിടത്തില്ല എ അതിന് പ്രതീക്ഷ വേണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ വീട്ടിലിരുന്ന് അത്ര പിന്നെ ഇപ്പോ ഓൺലൈൻ നമുക്ക് ഈ പിള്ളാരോടായാലും ക്ലാസ് ഇപ്പൊ നോട്ട് ബുക്ക് മേടിക്കണോന്ന് ഇല്ലല്ലോ ഫോണിലേക്ക് ഇട്ട് സ്ക്രീൻഷോട്ട് അയച്ചാലും മതി നമുക്കത് അപ്പോ അവിടെ പ്രശ്നമില്ല പഠിച്ച വീട്ടിലിരുന്നാണേലും പഠിച്ചാ മതി ഇപ്പം ഉള്ളൊരു കാര്യം അതാ നമുക്ക് പണ്ടെന്ന് വെ ച്ചാ ബുക്ക് ഇരുന്ന് എഴുതണം അത്രേയുള്ളൂ വേറൊരാളുടെ ബു ക്ക്‌ നമ്മള് മേടിക്കണം അത് നോക്കി എഴുതണം ഇപ്പൊ പിന്നെ അതൊക്കെ അത്രയും ഇല്ല എഴുതിയാ കുറച്ച് മേടിച്ചാ മതി ഫോണില് ആ നമുക്ക് വാ ങ്ങി നമുക്ക് മേടിച്ചത് എഴുതാം അങ്ങനെയൊക്കെ ചെയ്യുന്ന കൊണ്ട് പിന്നെ പ്രശ്നം ഇല്ല ഇനി കുറച്ച് കഴിയുമ്പോ ബുക്കും ഉണ്ടാവൂല്ല അതെല്ലാം മാറി ഇനി ലാപ്ടോപ്പും എല്ലാ പാ ഹൈപ്പാടൊക്കെ ഇരിക്കുമ്പോള്ള പി
അതെ അതെ
ഹലോ അ അതെ കാലം പോണ കാല എല്ലാരും മാറിക്കൊണ്ടിരിക്കുവല്ലേ ആ
അതെ അതെ
വേറെ എന്നാ ചേച്ചി
ഇഞ്ഞിപ്പ എല്ലാം ഹലോ ഹലോ
ആഹ പറയി വേറെ എന്തുാണ്
പിന്നെ ഹാ ഈ എന്താ പറയാ ഈ പ്ലാസ്റ്റിക് എടുക്കാന് ആൾക്കാരൊക്കെ പറ്റത്തില്ലേ പരിസ
ആഹ ആഹ പരിസരത്ത് വരൂലെ ഞങ്ങൾ ഇവിടെ ഫുഡ് വേസ്റ്റ്എടുക്ക്ണ ആൾക്കാർ വരു ത്തില്ല ഭക്ഷണ സാധനത്തിന്റെ അ ആ ഇതിന്റെ ഇല്ല പ്ലാസ് ഒറ്റക്ക് എടുക്കൻ ആള്ള
ആഹ ഹരിതകർമ്മസേന ഹലോ ഹലോ ഹലോ ആഹ, ഈ ഹരധർമ്മസേനക്കാര് വരുമ്പോ നമ്മുടെ ഈ ഒരുപാട് കവറുകളും